ഹലോ ഹലോ
ആഹ് കേക്കുന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട് കേ
ആഹ് പറഞ്ഞൊ പിന്നെ ഞാൻ ജോ ഞാനേ ഒരു കാര്യം ചോദിക്കാനായിട്ട് വിളി എന്താ വിളിച്ചതാ പിന്നെ ഈ മോളിന്റെ ഈ ഇതിന്റെ ഇതിന്റെ കോഴ്സെ എങ്ങനാ നോക്കണ്ടേ എന്തുവാ അറിയേണ്ടത്
അല്ല അത് നമ്മള് പത്രത്തിൽ വന്നതല്ലേ അപ്പൊ അതിന് അംഗീകാരം ഒള്ളെ ഗവൺമെന്റിന്റെയാ കാണിക്കുന്നത് അപ്പൊ അതിനെപ്പറ്റി നമുക്ക് പുറത്തല്ലേ പുറത്തൊക്കെ ആകുമ്പോ നമുക്ക് അതേ പറ്റി അ അന്വേഷിക്കാതെ ക്കെ ചെയ്യുന്നേ എങ്ങനെ അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ
സാധാരണ ഈ ജോലികൾക്കൊക്കെ ആന്നേ നോർക്ക എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ട് പക്ഷെ ഈ എഡ്യൂക്കേഷന്റെ ഒക്കെ ഇത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ ഒക്കത്തില്ല കാര്യം പത്രത്തിലായാൽ പോലും ഒരുപാട് കള്ള കള്ള ഫേക്കായിട്ടുള്ള ഇത് വരുന്നുണ്ട് അത് എത്ര
ആ പക്ഷെ മനോരമയിലും മാതൃഭൂ ഭൂമിലും ഒക്കെ വരുന്നത് ഒരുവിധമൊക്കെ കറക്റ്റാണെന്നല്ലേ അത് മറ്റേ നമ്മുടെ ബി എസ് വാര്യർന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാരനുണ്ടല്ലോ ഈ വിദ്യാഭ്യാസത്തെ പറ്റിയൊക്കെ എഴുതുന്ന പുള്ളിയാണത്
ആന്ന് പക്ഷെ എന്താന്ന് വെച്ചാല് അത് നമ്മൾ അവിടെ അവിടെ ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിലാണ് നമ്മള് അപ്ലൈ അപ്ലൈയിൽ നിന്നും ഇവര് ഗ്യാരണ്ടി ഉണ്ടോ എന്നുള്ളത് നമുക്ക് സംശയമുണ്ട്
ആഹ് ആഹ് ആഹ് അന്വേഷിക്കാതെ നമ്മളൊന്നും ചെയ്യത്തില്ലല്ലോ അത് അതുകൊണ്ടാ ഞാൻ ഒന്ന് അറിയാവുന്നേ
അതാണ് ഞാൻ അന്വേഷിക്കാന്ന് പറഞ്ഞതിന്റെ കാരണം എന്താറയോ അതിനകത്ത് കുറെ ജപ്പാൻ അല്ലെ ചൈന എന്നൊക്കെ പറയത്ത് നമ്മൾ പോകുമ്പോ ഏജ ഏജന്റുമാര് ത്രൂ ആണ് ഇത് കൂടുതലും പോകുന്നത് അപ്പം അവര് അഫിലിയേറ്റഡാന്ന് പറയുന്നുണ്ട് ഇപ്പം നമ്മൾ കുറച്ച് പേര് എന്ത മെഡിക്കലിന് പോകുന്നുണ്ട് ഡോക്ടറവാനക്കെ എം ബി ബി എസ് എന്നൊക്കെ പറഞ്ഞു പോകും ഇത് അവിടെ ചെന്നിട്ട് ഏതെങ്കിലും ഏജൻസി മുഖേന പോയിഏഹ് ഏഹ് ഇത് ഏഹ് അവിടെ പോയി പഠിച്ചിട്ട് പിന്നെ വന്ന് ഇവിടെ കോഴ്സ് അറ്റൻഡ് ചെയ്ത് ഏതോ ഒരു എലിജിബിലിറ്റി കോഴ്സ് ഉണ്ട് അത് പാസ്സായാ മാത്രമേ കിട്ടത്തൊള്ളൂ അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഇയിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് വാലിഡിറ്റി എങ്ങനുണ്ട് ഏതാന്നൊന്നും നമുക്ക് അറിയില്ല അതാണ് എന്റെ ഒരു പ്രശ്നം ജപ്പാനൊക്കെ്പ നമുക്ക് അതിനെ അന്വേഷിക്കാനോ ഏജന്റുമാര് പറയുന്നതാണ് നമ്മുടെ ഇത് മെയിൻ ഫാക്ട് അപ്പം അതുകൊണ്ടാണ് ഞാന് ആഹ് പക്ഷെ അതിനകത്ത് ഞാൻ എന്താ നോക്കണംന്ന് പറഞ്ഞത് എന്താരുന്നു
അല്ല അതന്ന് മഹ് അതിനെ പറ്റി ഒന്ന് തെരക്കിയാല് കൊള്ളാം എന്നുള്ളതേ പറഞ്ഞോളൂ എന്തോണ്ട് വേറെ എന്തോണ്ട് വിശേഷം
ഇങ്ങനെ പോന്നു ഓരോ ദിവസവും ഇങ്ങനെ തള്ളി നീക്കുന്നു ഇപ്പം വർക്കിന്റെ ലോഡ് മൊത്തത്തിൽ അവിടെ എന്തൊണ്ട് വിശേഷം മോളുടെ കാര്യം എന്ത്‌ പറ
ഇവിടെ വിശേഷൊന്നുമില്ല മഴയുണ്ടോ അവിടെ
ഇന്നലെ ഇവിടുന്ന് ഞാൻ ഇറങ്ങിയപ്പം മഴയാ ഇന്ന് ഇതുവരെ പെയ്തി ഇല്ല പക്ഷെ വരുന്ന വഴിക്കൊക്കെ ഒണ്ടെന്നു തോന്നും ഇപ്പം ഇല്ല അവിടൊണ്ടോ
ഇവിടെ നല്ല മഴയൊണ്ട് ഇടയ്ക്ക് വൈകുന്നേരം നല്ല കുടുക്കം ഒക്കെ ആയിരുന്നു ഇപ്പം മഴയുണ്ട് ഒന്ന് പെയ്ത് തോന്നു എങ്കിലും മ്മ് ചാറിക്കൊണ്ട് നിക്കുവാ
ഇവിടെ എന്തോ ആയിരിക്കും മിക്കവാറും ഇവിടെ ഉത്സവം ഉണ്ട് അതുകൊണ്ട് ചിലപ്പോ അവര് തൽക്കാലത്തേക്ക് മാറ്റിവെച്ചായിരിക്കും മഴ
ആഹ് പിന്നെ അങ്ങനൊന്നും മാറ്റി വെക്കത്തില്ല
അല്ല ഭയങ്കര ഉത്സവം എടുത്തങ്ങ് എണ്ണേന്നു ല്ലോരു ഉത്സവല്ലിയോ അത് ഭയങ്കര ഉത്സവാ അത് അവിടെ ഒരാഴ്‌ച്ചേക്കൊള്ളൂ ഞാൻ വിചാരിച്ചൊന്ന് പോകാമെന്നൊക്കെ വിജാരിച്ചയാ പിന്നെ വിജാരിച്ച്
ആഹ് അത് പോകുന്ന വഴിക്ക്‌ എവിടെയാ തഴുത്തലമ്പലത്തിലാണോ
അല്ല അല്ല മൊ മുഖത്തല
മുഖത്തല്ല അത് ഇന്നാണോ തീരുന്നേ
ആഹ് മൂരാരി ക്ഷേത്രത്തില് ഭയങ്കര ഉത്സവല്ലിയോ ഇന്ന് തീരുവാ ഇന്ന് ആഹ് ഇല്ല ഇന്നും അത് ഭയങ്ക ആനകളും കുറെ എല്ലാം ഉണ്ട് പക്ഷെ അങ്ങോട്ടൊന്നും അടുക്കാനേ പറ്റത്തില്ല ഇവിടെ കണ്ണനല്ലൂരീന്ന് അങ്ങോട്ട്- വണ്ടിയൊന്നും വിടത്തൊന്നുമില്ല ബൈക്കിലൊക്കെ ആന്നെങ്കി നൂന്ന് നൂന്നൊക്കെ പോവാം
ആഹ് ആഹ് ആഹ് ഉത്സവത്തിനൊക്കെ പോന്നെ ഇഷ്ടവാണോ
പിന്നേ നമ്മുക്കെന്നു പറഞ്ഞാ ആന ഭയങ്കര ക്രേസല്ലിയോ ആനേന്ന് പറഞ്ഞപ്പ ഘന എവിടുണ്ടങ്കിൽ ഞാൻ പോകാറുണ്ടായിരുന്നു ഇപ്പ കശ പ്പ
ആഹ് ഇവിടെ എന്റെ ഒരു അങ്കിളിന്റെ മോനുണ്ട്‌ ഭയങ്കര ആന ഭ്രാന്താണെ അ - അഹ് ആനേടെ സ്റ്റാറ്റസ് ഇണ്ടാക്കും ആനയുടെ ആനേന്ന് പറഞ്ഞാ അവൻ മരിക്കും ആന എവിടുണ്ടോ അടെല്ലാം പോകും ഗൾഫിലായിരുന്നു പിന്നെ - ഇപ്പ വന്നിട്ടും അതിന്റെ പൊറകേ നടക്കുവാ ഇപ്പം വന്ന് നീറ്റ് എഴുതിയേക്കുന്നു വെറ്റിനറി കോഴ്സിന് ചേരാൻ വേണ്ടി മൃഗങ്ങളെന്ന് പറഞ്ഞാ അവൻ മരിക്കും
ആഹ് വെറ്റിനറി കിട്ടും കാര്യം- ആനോ പുള്ളി പഠിക്കുന്ന ആനോ നല്ലത് പഠിക്കുന്ന ആനോ നല്ല പഠിക്കുന്ന ആണോ
ആഹ് പഠിക്കുന്ന കൊച്ചാ കൊഴപ്പയില്ല ഗൾഫിലായിരുന്നു ഇപ്പം നീറ്റ് എഴുതാനായിട്ട് വന്നു
വെറ്റിനറി പക്ഷെ നല്ല ജോലിയാ കേട്ടോ
ഉം ഉം ഉം പക്ഷെ കിട്ടാനൊക്കെ പാടല്ലേ ഇപ്പം ആഹ് നീറ്റ് പരീക്ഷ എഴുതിയ കൊച്ചുങ്ങളെല്ലാരും ഭയങ്കര അതായത് നല്ല എളുപ്പമായിരുന്നെന്നാ എല്ലരും പറയുന്നേ പക്ഷെ അതിനനുസരി മറ്റേ ഇത് മാർക്കിപ്പം അതിനനുസരിച്ച് വേണ്ടേ ഒരേ മാർക്കൊള്ള കൊറേ പേര് വരുമ്പം മുമ്പോട്ടുള്ള റാങ്ക് ഇത് പോത്തില്ലേ കട്ട് ഓഫ് മാർക്ക് വരുന്ന അനുസരിച്ച്-
എളുപ്പം എന്ന് പറഞ്ഞാ ആർക്കാ ന്നറിയോ ബ്രില്ലിയൻസിലൊക്കെ പോയവർക്കാ ബ്രില്ലിയൻസിലൊക്കെ പോ പോയവർക്കാ കോച്ചിങ്ങ് ക്ലാസിന് പോയവർക്കാ അല്ലാതൊള്ളവർക്കൊന്നും- എന്റെ പെങ്ങടെ മോള് അവക്ക്‌ ടൈറ്റാ ആയിരുന്നു പറയുന്നു വലിയ ക്ലോസ് കോഴ്‌സിനൊന്നും പോയില്ല പിന്നെ എന്റെ ഒരു കസിന്റെ രണ്ട് പിള്ളേരുണ്ട് ട്വിൻസ് അവര്-
ആ ഇവിടെ അനിയത്തിയുടെ മോള് എഴുതി അനിയത്തി ഇളയെ അനിയത്തിയുടെ മോള് എഴുതിട്ടുണ്ട് ഇപ്പം കൊഴപ്പയില്ലായിരുന്നു ഫിസിക്സ് ഇച്ചിരി ടഫായിരുന്നുന്ന് പറഞ്ഞ് ഉം
അവര് റിപ്പീറ്റിന് പോവാൻ വേണ്ടി തീരുമാനിച്ചന്ന് ഒക്കെ പറഞ്ഞു
ഉം പിന്നെ വേറെ എന്തോണ്ട് വിശേഷം വെക്കേഷനൊക്കെ അല്ലേ ടൂറൊക്കെ പോയോ
ആഹ് നടന്നത് തന്നെ നടന്നത് തന്നെ കഴിഞ്ഞ് - കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇതൊന്നും നടക്കുന്നുണ്ട് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് വീട്ടില്- ആ പറഞ്ഞ് സിനിമക്ക് കൊണ്ടു പോകണം ഇതുവരെ തിയേറ്ററിൽ കൊണ്ട് പോയിട്ടില്ല
അത് ശരി
ആ അപ്പം അവരെല്ലാകൂടെ പ്ലാനിട്ട് ഒന്ന് തിയേറ്ററിൽ പോണം അപ്പൊ തിയേറ്ററി- പോണം പറയുമ്പോ ഇപ്പൊ നല്ല സിനമൊന്നും ഇല്ല
നല്ല സിനിമയൊക്കല്ലേ ഇപ്പൊ പോക ഓടുന്നെല്ല നല്ല സിനിമയാന്ന് തോന്നുന്നല്ലേ
ഇപ്പൊ അടുത്തക്ക അടുത്തങ്ങും നല്ല സിനിമകളന്നുംല്ല ഏതാ കണ്ടെ നല്ല സിനിമ
വാഴയൊക്കെ നല്ല സിനിമയായിരുന്നു തോന്നുന്നു വാഴ ടു ഒക്കെ
അത് കഴിഞ്ഞു അത് ഇന്ന് ഓടിടി ഇറങ്ങുവ അത് കഴിഞ്ഞു അത് അ വിടാന്ന് ഞാൻ വിചാരിച്ച് കൊണ്ടുവന്നിട്ട്- ടിക്കറ്റ് എടുത്തങ്ങ് വിടാം പിന്നെ വരാം നമുക്ക് സമയമൊന്നും ഇല്ലല്ലൊ എന്ന് വിചാരി- പക്ഷെ അപ്പ ചുരുക്കം പറഞ്ഞാ ഇപ്പം നല്ല പടം ഒന്ന് അവര് ഇന്നലെ സെർച്ച് ചെയ്തപ്പ നല്ല പടമൊന്നും- കണ്ടില്ല ഈ സമീപത്തുള്ള സ്ഥലങ്ങളിലൊന്നും നല്ല പടം മീൻസ് ഇപ്പോഴത്തെ ഓടുന്ന നല്ലായാന്നോന്ന് ചോദിച്ച അറിയത്തില്ല കുറെ എന്തോ പീരങ്കിയോ ഏതാണ്ടൊക്കെ ആണ്
ആഹ് അത് നല്ലതാണെന്ന് പറയുന്ന കേട്ടു ഇവിടെ
ആണോ മമ്മൂട്ടി മോഹൻലാലോ
പിന്നെ വേറെ സ്ഥലങ്ങളും കാര്യങ്ങളും ഒന്നും കാണാൻ പോയില്ലേ
എവിടെ പോവാനാ നിങ്ങള് പോയാ
ഇല്ല ഇപ്ര പരീക്ഷ കഴിഞ്ഞില്ലല്ലോ മോൾക്ക് പരീക്ഷ കഴിഞ്ഞില്ല മോൾടെ പരീക്ഷ കഴിഞ്ഞു പ്രാക് പ്രാക്റ്റിക്കൽ കഴിഞ്ഞില്ല
അത് അത് വലിയ പാടൊന്നും ഇല്ലല്ലോ ബാക്കി എന്തായാലും ജയിക്കത്തില്ലെ
എക്സാം കഴിയാതെ അവർക്കൊക്കെ വരാ എന്നാലും അവര് പപ്പേം മക്കളൊക്കെ ഇടക്ക് പോയി ഉത്സവങ്ങളൊക്കെ കാണാറു ഉത്സവത്തിന് ഒക്കെ പോവാൻ അവർക്ക് ഭയങ്കര ഇഷ്ട
മമ്മി മമ്മിക്ക് ഇഷ്ട്ട അല്ലെ
അടുത്തൊക്കെയുള്ള അമ്പലങ്ങളിൽ പോവായിരുന്നു പക്ഷെ ഇപ്പം കാലിന്റെ ഒരു പ്രശ്നമൊക്കെ ആയതുകൊണ്ട് അങ്ങനെ യാത്രയൊന്നുവില്ല ഇല്ലില്ല ഉം എന്നാലും അത് കാരണം അങ്ങനെ അങ്ങോട്ട് കാരണം എവിടെയാലും കൊണ്ടിട്ടിട്ട് കുറച്ച് നടക്കണ്ടേ അപ്പ നടന്ന് കഴിയുമ്പോഴ ത്തേക്കും നീര് കയറും അത് ശരിയായിട്ടില്ല എനിക്ക് തോന്നുന്നു പ്ലാസ്റ്റർ ഇട്ടത് അങ്ങോട്ട് ശരിയായില്ല
പ്ലാസ്റ്റ് ഇട്ടത് ആ ലിഗമന്റിന്റെ പ്രശ്നം കൊണ്ടല്ലേ
ആഹ് അല്ല ഒരു ചെറിയ ഫ്രാക്ചർ ഉണ്ടായിരുന്നു
അപ്പം ആഹ് ഫ്രാക്ചർ ആഹ് ഫ്രാക്ചർ ശരിയായില്ലെ അപ്പൊ
എനിക്ക് തോന്നുന്നു ശരിയായിട്ടില്ല അല്ലെങ്കിൽ പിന്നെന്താ നീര് വരുന്നത് ഇപ്പോഴും നടക്കുമ്പോഴും അധിക
അപ്പൊ പിന്നെ അപ്പൊ പിന്നെ ഒന്ന് കൂടെ കൊണ്ട് കാണിക്കാഞ്ഞ എന്ത്
പോണം ആഹ് എല്ലാം പെൻഡിങ്ങിൽ വെച്ചിരിക്കുവ
ആഹ് പെന്റിങ് പെന്റിങ് വെച്ച് വെച്ച് നമ്മള എന്നെ പോലെ ആവണ്ട എന്നെ പോലെ ആവാന്ന് പറഞ്ഞ എനിക്ക് ഒന്നും കിട്ടുന്നില്ലേ എനിക്കിപ്പോ നാളെയും മറ്റന്നാളും എല്ലാം ജോലിക്ക് പോകണം കൊ കൊ കൊറേ ദിവസം അവധിയായൊണ്ട് എല്ലാം പ്രശ്നങ്ങള് ഉണ്ട് ഇപ്പൊ
പിന്നെ വേറെ വിശേഷൊന്നു ഇല്ല
അടുത്ത് എന്താ മോന്റെ ഇത്
ഉത്സവൊക്കെ കണ്ടിട്ടേ പോവത്തൊളോ പോവുന്ന വഴിക്ക് അതോ
ഞാൻ ജസ്റ്റ് ഒന്ന് ആന രണ്ട് മൂന്ന് എണ്ണം ഉണ്ടെന്ന് പറയുന്ന് മൂന്ന് ആഹ് ഒരു പത്ത് എണ്ണം ഉണ്ടെന്ന് പറയുന്നു കണ്ടിരിക്കാന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെയും നാളെ പോണല്ലോ നോടി ആലൊചിക്കുമ്പോൾ ഒരു പേടി ഉം
അത് ശരി എന്നാലും മഴയൊക്കെ ഉണ്ടെങ്കി ഇവിടൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട്
ഇവിടെ ഇവിടെ തണുപ്പുണ്ട് പക്ഷെ മഴയുടെ കേസ് വളരെ അറിയത്തില്ല ഇന്നലത്തെ പോലെ പെട്ടെന്ന് ഇങ്ങ്‌ വീണാ എന്തോ ചെയ്യും നിങ്ങളുടെ അവിടെ പിന്നെ മഴയുടെ ഒരു മാസം കഴിയും എല്ലാം പറഞ്ഞിട്ടുണ്ട് അതിന്റെ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞു കുഴപ്പമൊന്നുമില്ല
ആഹ് ആഹ് ആഹ്
ട്രീറ്റ്മെന്റിന്റെ ആ കാര്യം എന്ന് വെച്ചാ അത് ഇനിഷ്യൽ സ്റ്റേജ് ആയത് കൊണ്ട് പ്രശനമില്ല ഫസ്റ്റ് സ്റ്റേജ നമ്മള് ഇപ്പ കറക്ട് ടൈമിന് അതിന്റെ ഇത് കണ്ട് കണ്ടെത്തിയോണ്ടേ അതുകൊണ്ട് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നടന്നു അതൊരു വലിയ
അത് ഒരു ഭാഗ്യവാ
അത് ഒരു ഭയങ്കര ഭാഗ്യമാ അല്ലെങ്കിൽ
ആഹ് അതാ നേരത്തെ തന്നെ കണ്ട്പിടി കണ്ടു പിടിയ്ക്കാൻ പറ്റിയാ അതിനത്തെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റിയത് ഏ നല്ല ഭാഗ്യവാ
ആഹ് അതെ പ്പൊ കറക്ട് ടൈമില് പറഞ്ഞ് അതുകൊണ്ട് കൊണ്ടുപോയി പക്ഷേ പൈസ കൊറേ എറങ്ങി ഇൻഷുറൻസ്
ആഹ്, പിന്നെ ടീച്ചർക്ക് പോ ഏയ് നിഷയ്ക്ക് പോണോ പ്പം
അവർക്ക്പ്പം ആഹ് വാലുവേഷൻ കഴിഞ്ഞിട്ട് മെനഞ്ഞാന്ന് വന്നതേയുള്ളൂ. അതുകൊണ്ടല്ലേ എന്റെ കൂടെ വരാൻ പറ്റാഞ്ഞെ
ഓഹ് അങ്ങനെ.
ക്കോ അവ്ടെ വെരാൻ പറ്റാഞ്ഞെ, അവർക്കും ഈ അതുകൊണ്ടാണ് ടൂറും ഒന്നും പോവാൻ പറ്റാഞ്ഞത്. പിന്നെ ആഹ് എന്റെ അവധിയില്ല എനിയ്ക്ക് ഒ ഈ ഇപ്പൊ ഒരു ആഹ് അവള് അവന്റെ ബ് സ്ഥിരം ആളല്ലേ അവള് നാച്ചുറൽ സയൻസ്
നാ ആഹ് ആഹ് ആഹ് ആഹ് അല്ലെലും നമ്മടെ പേപ്പറൊന്നും അവിടെ കിട്ടത്തില്ലല്ലോ? ആഹ്, മലപ്പുറം കോഴി വയനാട് അങ്ങനെ അങ്ങോട്ട് പോവും പാലക്കാടോട്ടൊക്കെ പോവും. പൊതുവേ നോക്കിട്ടന്തോ പറയുന്ന അഭിപ്രായം.
പിള്ളേരെല്ല നല്ലവരന്ന് പറഞ്ഞു കൊഴപ്പൊന്നുമില്ല പ്രശ്നംന്നുല്ല
ആഹ് പക്ഷേ ഇപ്രാവശ്യം എ പ്ലസ് ഒക്കെ കുറവാ ഈ സോഷ്യല് കെമിസ്ട്രി വേറെ മൂന്ന് സബ്ജക് ഭയങ്കര പാടായിരുന്നു. ഏയ് സാധാരണ കുട്ടികൾക്ക് സാധാരണ കുട്ടികൾ ക്ക് മൂന്ന് വിഷയം പാടുണ്ടായിരുന്നു. പിന്നെ നമ്മടെ കൊച്ചിന് പിന്നെ ഹിന്ദിയും കൂടെ കൊറച്ച് പാടാണ്.
അത് ലിബറലായിരിക്കും കൊഴപ്പമൊന്നും പത്തില്ല. അങ്ങനൊന്നും അവന് ഉം ആഹ് അങ്ങനൊന്നും പര്ത്തില്ല കാര്യം
ഇല്ലല്ലാ എങ്ങനെ അഹ് ജയിച്ചാ മതി എങ്ങനെങ്കിലും നമക്കല്ലാതെ വല്ല് ബൽ ല്ല്യ വല്ല്യ ആഗ്രഹങ്ങളും
അല്ല ആക്ച്വലി എന്റെ വൈഫ് ഒ ക്കെന്ന് പർഞ്ഞഴിഞ്ഞാല് ഭയങ്കര കൃത്യനിഷ്ഠയുള്ള ടീമായിരുന്നു. പക്ഷെ ഇപ്പൊ കൊറേ മാറിയിട്ടുണ്ട്. കാര്യം അവര് അവരൊക്കെ ഇല്ല പഠിപ്പി സ്‌റ്റുകളാകുമ്പം ഒ എല്ലാരും പഠിപ്പി പഠിച്ച എഴുതിയാ മതിന്നൊക്കെ ആദ്യ കാലങ്ങളിലൊണ്ടായിരുന്നു.
ആഹ്, ഇപ്പൊ അങ്ങനൊന്നുല്ല. പക്ഷെ ഇപ്പഴന്ന് പർഞ്ഞാ കൊസ് റ്റിം മൊത്തം പാടായിരുന്നു പൊയി പ പുസ്തകക്കെ മാറി കാരണം കുഞ്ഞുങ്ങക്കെല്ലാം ഭയങ്കര ടെൻഷനായിരുന്നു.
ആഹ് ലിബറലായിരിയ്ക്കും. പിന്നെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൊറച്ച് കൊറവാവാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു.
ഇപ്പ പറഞ്ഞിട്ട് കാര്യമല്ലല്ലേ ഇനി കുഴുതൊക്കെ ഉള്ളേ ഉള്ളൂ
അല്ലൽ അതന്നെ ലിബറലായിരിക്കുംന്ന് പറഞ്ഞതാ ലിബർ
ആഹ്, ആഹ്
അത് അ അവള് ലേ എൽ എൽപിയാ
എൽ പി യാ ആഹ് ആഹ്
അവള് ഏയ് എൽ പി സ്കൂൾ വന്ന് വന്ന് ഇന്നല വന്ന് ന്നല്ലെ ഇന്നലെ വന്ന് നി പത്ത് ഇല്ല ഇല്ല ഇല്ല അവര് അടുത്ത ആഴ്ച പോവ കാര്യം ആ കൊച്ചും പത്താം ക്ലാസ്സിലായിരുന്നു എളെയത്
ഉം അപ്പം ഇനി കൊർച്ച് ഏഹ് ഞാൻ പിന്നൊര് വിളിയ്ക്കാം.
ആഹ് ഓക്കെ ശരി
തെന്തിത്.